എന്തെക്കെണ്ട് വിശേഷം
ഇവിടെ സുഖാണ് മഴയൊന്നും ഇല്ലഇന്ന് മഴ ചെറുതായിട്ട് രാവിലെയൊക്കെ ഇണ്ടായിരുന്നു ഇപ്പം ഒരു മൂടലുണ്ട് മഴ ആയിട്ടു പെയ്യണൊന്നുമില്ല എന്നാ വെയില് ഇല്ലാതാനും അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് അങ്ങനെ പോണ് ഉം അവിടെ എന്താ അവസ്ഥ
ആഹ് ഇവിടെ നല്ല മഴയാണിപ്പോ
ഏ അത് ശെരി മഴ പെയ്താലേ തിരുമ്പിയതൊക്കെ ഉണങ്ങാനാല്ലേ കുട്ടികളതൊക്കെ മെഷീനിൽ ഉണക്കിയതായാലും നമുക്ക് ഒന്ന് കാറ്റ് വെയിലുകൊള്ളാലേ ആ ഒരു സുഖമുള്ളു പറയാ ഞാാന് റൂമിലൊക്കെ കൊണ്ടുവന്ന് അയയിലിട്ട് ട്ടിക്ക എന്നിട്ട് കുട്ടികളെ യൂണിഫോമ് റൂമിലൊക്കെ ഇടലും അല്ലാ ത്തൊക്കെ മുകളില് കൊണ്ട് പോയാണ് മുകളില് ആരും കിടക്കൂല അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് ഇടാല്ലോ
ആഹ് ആഹ് രണ്ട് നിലയിക്കാണല്ലേ വീട്
ആഹ് അപ്പൊ മേലെ ഇടും അവിടെ പിന്നെ ആരും കിടക്കാത്തൊണ്ട് റൂമിലും പുറത്തൊക്കെ അയയിലി കെട്ടിക്കൊണ്ട് അവിടെ ഇടും അല്ലാത്തതൊക്കെ കുട്ടികളെ യൂണിഫോം ഞാൻ റൂമിൽ കൊണ്ടുവന്ന് അയിലിട്ടിക്കും ന്ന പിന്നെ കാറ്റു വരും ഫാനിടുമ്പലൊക്കെ എളുപ്പം ഉണങ്ങുവല്ലോ നമുക്ക് അത് അത്യാവശ്യമാണല്ലോ രണ്ട് കൂട്ടം യൂണിഫോമല്ലേ ഉണ്ടാവുക അത് പിന്നെ തലെന്നും പിറ്റേന്നുമായിട്ട്
ഉം ഇഞ്‌പ്പം കളർ ഡ്രെസ്സ് ഫുള്ള് യൂണിഫോമല്ലേ.
ഇപ്പൊ ഫുള്ള് യൂണിഫോമല്ലേ കളറില്ലല്ലോ അപ്പൊ നല്ല പണ്യാണ് റ്യാ എന്നും വാണ്ടപ്പോ ഈ സാധന ഇ ടാ ഒണക്കി റെഡ്യാക്കി ങ്ങനെ വെക്കണം. എന്നാ ട്ട് പോവാൻ ഉഷാറ. ആര്ക്കും ആ പണിക്കൊന്നും ആവൂലാറ്യ.
മോള് ട്യൂഷൻ പോവല്ണ്ടോ?
ഇല്ലല്ല ട്യൂഷനൊന്നും പോണില്ല. ഓള് ട്യൂഷൻ പോയിന് കൊർച്ച് പിന്നെ ഓൾക്കൊക്കപ്പാടെ ബാരാണർഞ്ഞിട്ടെ ഓളൊമ്പതാ പ
പത്താം ക്ലാസ്സല്ലേപ്പൊ ഏഹ് പോയില്ലല്ലേ.
ഉം ഉം ഒക്കെപ്പാടെ ഭാരാണ് ഇൻക്ക് ഇന്നേക്കോണ്ട് കയ്യിണില്ല്യാർഞ്ഞ്കാണ്ട് നിർത്ത്യെത. ട്യൂഷനും സ് ക്ലാസ്സ്ത്തതും ആഹ്. കൊഴപ്പല്ല ഓളന്നേനു ഫസ്റ്റൊക്കൊമ്പത് ഒമ്പതിലൊക്കെ പിന്നെ ഓള്പ്രാവശ്യം പത്താം ക്ലാസ്. ഒരു കുട്ടിക്ക് എഴ്തിം കൊട്ത്ത്ക്ക്ണ്.
ആഹ് ആഹ്
അങ്ങനിം താക്കീണ് സ്ക്രൈബ് ആഹ് സ് ക്രൈബ്ണ്ടായീനി അപ്പങ്ങനൊക്കെ പോവണ്ട്. ഞങ്ങക്ക് ചോറ് ന്ന്ട്ടില്ല ഇങ്ങളൊക്കെ ചോറ്ന്നലയ്ഞ്ഞിണ്ടാവുലെ ഞാൻ ചോറ്ന്ന്ട്ടില്ല. ഇന്ന് കൊർച്ച് ലെയ്റ്റായി ഇന്നയ്ന് പത്ത് മണിക്ക് പുതിയാപ്പള എർച്ചിം പൂളിം വെക്കാർഞ്ഞ് പൂളിം എർച്ച്യൊക്കെ കൊണ്ടന്നീനു. അപ്പത് ഇന്നെർച്ചിം പൂളിണ്ടാക്ക്യപ്പൊ അത് തിന്ന് അപ്പൊ വയറല്ലാര് നർഞ്ഞ്ക്ക ചോറ് എർച്ചിം മോര് കാച്ച്യതും. ആഹ് ചോറ്ന് മോരാച്ച്യതും എർച്ച്യൊക്കവടെ ണ്ടാക്ക്യച്ച്ണ് തിന്ന്ട്ടില്ല. ഇഞ്പ്പൊ തിന്നണം പോയിട്ട്റ്യാ പൂളൊക്കെ തിന്നോണ്ട് പള്ള നർഞ്ഞ്ക്ക ഇഞ്പ്പാവശ്യല്ല.
എനിക്കറില്ല അവടെ ഉമ്മക്കെ ഇണ്ടാക്ക്ണത് തിന്നല്ണ്ട് ഞാന്.
എന്ത്?
മോരാച്ച്യത് ഞാൻ ഇത് വരെ കാച്ച്
മ്മേ മോരച്ച്ട്ട്ല്ല എന്തോരെള്പ്പാ മോര് പുളി വെള്ളത്തിലിടാ അത് പിഴിഞ്ഞയ്ക്ക് കൊർച്ച് മഞ്ഞിപ്പൊടിം കറിവേപ്പിലിം ഉപ്പൂട്ട് ആ മഞ്ഞം ഉം അത് തൾപ്പിക്കാ വെക്കാ ഇന്നട്ടത് തൾച്ച് വെരുമ്പമ്മള് തേങ്ങരപ്പ് പാരണം. നല്ല ജീരകം, വെളുത്തുള്ളിം ചെറിയുള്ളി അരച്ച് തേങ്ങ രച്ച്ട്ട് അത് പാർന്ന് ഇങ്ങക്ക്ഞ്ഞ് ലൂസോ അങ്ങനെന്തേലൊ ക്കെണ്ടെങ്കിൽ കൊർച്ച് പൊടി ത്തിരി അമ്മളെ പത്തിരിപ്പൊടിണ്ടല്ലോ അത് കലക്കിട്ട് ഒയ്ച്ചൊട്ത്ത അമ്മളെ കുറുക്ക് എത്ര പകെച്ചാല് അയ്നൻസരിച്ച് ഒയ്‌ച്ചൊട്ക്ക. ഞാന് പിന്നെ ഇൻക്ക് ഇന്റെ കറക്റ്റളവിന്ട് ത്തോണ്ട് പിന്നെ പൊടിൻ്റാവശ്യണ്ടാവലില്ല. ആ കറക്ട് ന്നട്ടെ
ആഹ് ആഹ് അത് ചൂടുവെള്ളത്തി കലക്കി പൊട്യോ അതോ പച്ചള്ളത്തിലോ
പൊട്യല്ലേ പച്ചള്ളത്തില് ആണ്ട് കല്ക്കിക്കാണ്ടാണ്ട് പാർന്നാമതി കൂടുതല് കു ഉം വെള്ളായിണെങ്കില് ആഹ് വെള്ളല്ലെങ്കി നമ്മ സാധാരണരച്ച് തേങ്ങ ൻ്റെ ആ ഒരു കുറുക്ക്ല് കുറുകികൊണ്ടേണെങ്കി പിന്നമ്മക്ക് മോരിൻ്റൊര് അളവറിയാലോ അതേപോലെ ആക്കണങ്കില് പൊടി കൂടുതലായാ ലും കട്ടത്തുട്ടോ ആകെ കട്ടത്തും. കട്ട കട്ടാവും ഒത്തിരി കൂ എത്രയാണോ ലൂ സ് അയ്നൻസര്ച്ചിൽ ഇത്തിരി പൊടി ഒര് സ്പൂണോ രണ്ട് സ്പൂണൊക്കെ പൊടി മെല്ലേ ഉം കലക്കിട്ട് ഒഴിച്ച് കൊടുത്താ മതി ഒര് ഈസിയാണ് ടേസ്റ്റിണ് കുട്ട്യാൾക്കോക്കെ എരുല്ലാത്തെ സാനും അല്ലേ
ആഹ് അതെ ആഹ് ഇവർക്കൊക്കെ ഇഷ്ട്ടാ അവിടെയും ഉം അവ്ടെ വീട്ട് പോവുമ്പോ ഇമ്മ ഇണ്ടാക്കല്ണ്ട് അപ്പ ഇബൽക്കോക്കെ ഇഷ് ട്ടാണ് ഇവരോക്കെ ലോ
ആഹ് ഇക്കെ എറച്ചി ഏറ്റവും എറച്ചി വെര്റ്റിയതും പപ്പടക്കെ ഇണ്ടായ ഉഷാറാ കോമ്പിനേഷനാണ് നല്ലേ മോരാച്ചിയതും ഏഹ് അത് അങ്ങനെണ് ഇണ്ടാക്കല് അത് രസാണ് ഏഹ്
ഉം പെരുന്നാക്ക് ഇവടെ നമ്മളൊക്കെ ബിരിയാണി, മന്തി അതൊക്കെ ഇണ്ടാക്കും അപ്പ ഉമ്മ ഒറ്റക്കാണ് അവ്ടെ ഇപ്പ വിദേശത്താണ് അപ്പൊ ഞങ്ങള് നാല് അപ്പൊ ഇമ്മ ഞങ്ങള് വെരുമ്പോത്തിന് ഇതേ പോലെ വെറും ചോറും മോര്യാച്ചിയതും, എർച്ചി വേര്റ്റിയതും, പപ്പടും ഒക്കെ രാത്രികക്ക് ഇണ്ടാകി പിന്നെ പിറ്റേന്ന്
ക്ക
പിറ്റേന്നക്കാണ് ബിരിയാണി ഒക്കെ എല്ലാരും അവ്‌ടെ നിക്കുമ്പോ പിറ്റേന്നകക്ക് ബിരിയാണി ഇണ്ടാക്കും അപ്പൊ ഞങ്ങ വെർചോറ്ന്നോ അത് നല്ല ടേസ്റ്റാ പ്പ ആ നേര്ത്ത്
ആഹ് അത് രസാണല്ലോ മോരാച്ചിയതും എർച്ചും അത് രസന്നെ അത് എല്ലാർക്കും പറ്റേ പറ്റാത്ത ആരും ഇണ്ടാവൂല കുട്ട്യാൾക്കോക്കെ ഇഷ്ടല്ലേ മുക്കി കുടിക്കാൻ പറ്റുന്ന കറിയെല്ലേ ഒരു തുള്ളി തീരൊന്നുല്ലല്ലോ സുഖ ആഹ് പിന്നെ എന്താങ്ങള് അവിട് ത്രേ കൃഷിയോ അങ്ങനെക്കെ ഇണ്ടോ വയലോ ഞങ്ങളൊക്കെ ഇവടെ പാടത്താണ് ഞങ്ങൾത് വയല്ലാണ് വീടൊക്കെ വെള്ളൊക്കെ ഇഷ്ടം പോലെണ് കേണർലൊക്കെ ഇപ്പോ നെർഞ്ഞെക്കാരം വെള്ളൊക്കെ ഉ വയലും, പാടും, നെല്ലും, ചീരയൊക്കെ ഇള്ളെ എട്ത്തെ ആഹ് ഞങ്ങള് ന്ന നല്ല മഴയെക്കെണെങ്കി ഞങ്ങളാ സ്റ്റെ പ്പ് വരെ അടുക്കളെത്തെ സ്റ്റെപ്പ് വേറെ കേറാ അപ്പ അമ്മള് രാത്രി കഴിഞ്ഞ പ്രാവശ്യെക്കെ ഞങ്ങള് രാത്രി നീച്ച്ട്ട് ഉം ഈ വാഷിംഗ് മെഷീനോക്കെ പോർത്താണ് അതൊക്കെ ഇട്ത്ത് ഇങ്ങട്ട് മാറ്റി ഈ അകത്ത്ക്ക് മാറ്റിച്ചു അങ്ങനൊക്കെ ചെയ്യണം ചെൽപ്പോ അമ്മളെ ചെരുപ്പൊക്കെ ഇണ്ടാവും ഒന്ന് ഒറങ്ങി കഴിഞ്ഞാ ച എവ്ടെക്കെ എത്തിണ്ടാവും ശ്രദ്ധിച്ചില്ലെങ്കില് ഒക്കെ ഒൽച്ചോവും ബാക്കറ്റോ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ബക്കറ്റൊക്കെ ഏഹ് നമ്മള് രാത്രി ഇങ്ങനെ കെടക്കുമ്പോ പൊർത്ത് കൊട്ടത്തളത്തില് വെച്ചിട്ട് കെടക്കണല്ലേ കൊട്ടത്തളൊക്കെ ന്നർഞ്ട്ട് ബക്കറ്റൊക്കെ ഒൽച്ച് കൊണ്ടേയ്നി അങ്ങനെക്കെ ഇണ്ടാവും ന്നറയാ വയിലും പ്ലം പാടത്തൊക്കെ നെല്ല്ണ്ടാക്കും ആഹ് പേടി ഉം ഇത് പ്പ പേടിയാ ആഹ് നല്ല മയെയ്താല് ഒര് ശ്രദ്ധ വാണം ഇതിലേറെ കൗരവാണ് അപ്പോർത്തൊക്കെ വീട്ടിലൊക്കെട്ടോ ഞങ്ങക്ക് അത്രത്തന്നെ പ്രശ് ന്നല്ല അവ്ടൊക്കെ ഓല് ഒയി അവ്ട്ന്ന് ഒഴിഞ്ഞ് പോലാണ് തറവാട്ട്ക്കൊക്കെ പോല ഒന്നായി ട്ട് ഇല്ല പാടത്തൊക്കെ രസാ കാണാന് നെല്ല്, ചീര, ചൊവപ്പ് ചീര, പച്ചച്ചീര വെണ്ട ക്ക പയറ്, വെള്ളരി ഇങ്ങനെള്ളെ എല്ലാതും ഇണ്ടാക്കും അവ്ടെ കാക്ക നമക്ക് ചെന്ന ഫ്രഷ് പച്ചക്കറിക്കൊ കൊണ്ടോരോട്ടോ ഉം പക്ഷെ അമ്മള് അയ്ലെ പോകലില്ല്യന്ന് മാത്രം ചെൽപ്പം ഇങ്ങട്ട് കൊട്ന്നെരും വെള്ളം മുക്കാം വെര്ല്ണ്ട് ഇങ്ങട്ടൊക്കെ അപ്പൊക്കെ ചീരക്കൊക്കെ ചീരൊക്കെ അമ്മക്ക് കൊട്ന്നൊക്കെ തെരും
ചീര പച്ച ചീരാക്കല്ലോ രസാ തെങ്ങി ഉം ഉപ്പേരിച്ചാ
ആഹ് ഉപ്പേരൊക്കെ വെച്ചാല് അതേപോലെ താളിപ്പ് ആഹ് എല്ലാം പറ്റുംന്നറിയാ എല്ലാത്തിനും. നല്ല ചുക ഫ്രഷ്ല്ലേയ്കാരേം നമുക്ക് അപ്പണ് പൊട്ടിച്തെരയ്കാരം അപ്പൊ.
ആഹ് അതെ.
അപ്പൊ നല്ല രസാണറിയ അങ്ങനെ അമ്മള് ചെന്നാ കിട്ടും എപ്പ വന്നാലുംഅമ്മക്ക് ക്ക് പച്ചക്കറേളൊന്ന്ട്തെരും പക്ഷെ അമ്മളയിന്. അടെ പോയിക്കലില്ലന്നൊള്ളൂ തൊട്ടടുത്തന്നെ പാടം അവിടുന്ന് പറിക്കുമ്പോഴൊ കുരു പൊ തെരവൊക്കെ ഇണ്ടാവോലോ ചെർ ചെറേതൊക്കെ അതൊക്കെങ്ങനെ കൊടുന്നരെലിണ്ട്. പടവലങ്ങ, ചെരങ്ങ, അതൊക്കെ കൊണ്ടന്നരല്ണ്ട് അമ്മക്ക്. ക്ക് മത്തന്റെ കുമ്പളങ്ങന്റെക്കെ വള്ളി ഒഴിച്ച് മ്പോമ്മ എലത്രങ്ങാനും കിട്ടീന്നു ഒരു പ്രാവശ്യം നമ്മള് ചോ പോ മാവ് വെട്ട്ണെ സമയത്തൊക്കെ പോയാല്. കിട്ടും ഇത് പണിക്കാരൊക്കെ ഒന്നായിട്ടാണ് വെട്ടിതെര്നത്.
ഉം കുമ്പളങ്ങന്റെ താളിപ്പ് മയണ്ട്ലെ.
ആഹ് നല്ല ടേസ്റ്റുആണല്ലോ കുഞ് കുനിയ് കുരു കുനി. ചിലാണല്ലോ ലൈന്ലെ ഒര് നല്ല സോഫ് റ്റാണല്ലോ അത് തൊടാഭയങ്കര ഒരാണ് പക്ഷെ അത് വന്തഴിഞ്ഞാ.
മത്രേ.
അതന്നെ വന്തഴിഞ്ഞാല് മത്തന്റെലിം അങ്ങൻതന്നെ ഒരാണ് പശേ. താളിച്ചഴിഞ്ഞ നല്ല ടേസ്റ്റാ അഒക്കുപ്പേരെച്ചാലും.
ഉം ഒക്കെ രസള്ള ഓരോ സാനങ്ങളാണ് പറിയാ. മത്തന്റെല ഇഷ്ടല്ലാ.
അതൊരൊ
ഏഹ് ഞങ്ങക്കൊക്കെ ഇഷ്ടന്നാല് ഉപ്പേരെച്ചാലും അത് അതയ്ന് നല്ല മൂത്ത എല ഇട്ക്കരുത് എളെ എളേ എലകള്ട്ക്കണം നല്ല എളേതുഅല്ല ഇന്നാലും. ആഹ് അങ്ങൻതൊക്കെടുത്ത നല്ല ടേസ്റ്റ്ണ്ട് ഞങ്ക്ക് ഇവടൊക്കെ ഇഷ്ടാട്ടോ കഴിഞ്ഞ പ്രാവശ്യം. എത്രങ്ങാനും മ തനിയ മത്തന്റെലെ കുയിച്ചിട്ട്ട്ട് കായ്ചില കായ് ഇണ്ടാവും നല്ലോം കായിണ്ടാവും പക്ഷെ കായൊന്നും നിക്കൂല. ചെറ്യേ മുട്ടാവുമ്പത്തിന് ചാടിപ്പോവും ശേ ഏല എത്രങ്ങാനും എത്ര ആള് കൊണ്ടയ്നി. ഇഷ്ട്ടം പോലെര്ന്ന് ഇപ്രാവശ്യം കുയിച്ചിട്ടിട്ട് നന്നായില റെഡി ആയില. ഓരോരോ സമയത്താണല്ലോ പിടിച്ചല്.
ആഹ് അതെ ഇവട്ത്തങ്ങനെ ഇപ്പ ഇമ്മൊരു മെരെട് മത്തനൊന്നും കുമ്പളനൊന്നും കുയിച്ചിട്ടിന്ന്പക്ഷേ പൗത്തൊക്കെ മഞ്ഞ കളറായീന്.
ആഹ് അത് വെള്ളം കേറീറ്റാ കൂടുതൽ വെള്ളായിറ്റൊ
വെള്ളായി
അങ്ങനെ പോകും ചെൽപ്പം. മയ പെയ്ത് വെള്ളം കൂടുതല്ണ്ടായല് ആഹ് മഞ്ഞ നാറായിറ്റ് പോകും അതേമാതിരി നമ്മൾ മി ച്ചറ്ട്ടോട്കൊല്ലോ ഒന്ന് നന്നാവവാണ്ടീറ്റ് ആ മിച്ചറ് ഏറി കഴിഞ്ഞാലും പോവും ഏറാനും പാടില്ല. ഈ വെയ്ല് സമയത്തൊക്കെ തുള്ളി മിച്ചറായാലും അതിന്റെ മുരട്ട്ക്ക് തണുപ്പ് തട്ടിച്ചണം അപ്പൊ ഈ ചൂടുള്ള സാധനം ത ട്ട്യാല് പെട്ടന്ന് പോകും വെള്ളം പറന്നൊട്ക്കാഞ്ഞാല് ഞാവടെ പയർ വിത്തൊക്കെ കൊട്ന്ന് കുഴിച്ചിട്ടീനു പയറൊക്കെ ഹ് മ്മവടെ പയറിന്റെ വിത്തന്ന്ട്ട് ഞാവടെ കൊട്ന്ന് കുഴിച്ചിട്ടിട്ട് മോന് വാശിപുഡ്ച്ച്കാണ്ട് ആ പയറിന്റെ മൊര ട്ക്കം പറച്ചു ഞങ്ങളെ ചെടി ഞാ കാണിച്ചരാനർഞ്ഞിട്ട് ദേഷ്യം പിടിച്ചാ എള്പ്പാണ് ഞമ്മളെ സാധനം കേടർത്താന് ആഹ് കുട്ട്യാളോരു പരിപാഡ്യാണല്ലോ
ഉം ബേട്ടിയിട്ടേ തെലുതിന് ട്ടോ ബടെ
ഏഹ്
ആഹ് കുച്ചിട്ട്തയ്ത്ത്ക്ക്ണ് പൂളക്കമ്മബടെണ്ടാക്കല്ണ്ട് ഓ പൂള കുഴിച്ചിട്ട്ണ്ട് അഹ് കൊർച്ച് ബാക്കിയൊക്കെ വെക്കും നമുക്ക് മയത്തി തിന്നാനൊക്കെ
ഏയ് അങ്ങനെ കാട്ടുവോ
ആഹ് മയത് മ്മക്ക് വാട്ടപൂളാക്കി തിന്നാലോ
ആഹ് ഞങ്ങളെ മുന്നിലോരു ചേച്ചിണ്ട് അത് പ്പൊ അതങ്ങനെ ചെയ്യല്ണ്ട് ചക്കക്കെ ആക്യാണ്ട് ആഹ് ണ്ടാക്കിയൊക്കെ വെക്കും ന്നിട്ട് ച്ച ഇല്ലാത്ത സമയതോക്കണ്ട് ചക്ക കൂട്ടാനൊക്കെണ്ടാക്കും ഞമ്മളങ്ങനോന്നു ണ്ടല്ലോ ചക്ക ഓർക്കുമ്പോട്ക്കാന്നല്ലാതെ പിന്നെ അഹ്ണ്ടാക്കി സൂക്ഷിച്ചക്ക്ണപരിപാടിയൊന്നുല്ല ഉം ണ്ടാക്കുമ്പോണ്ടാക്കും
ഉം ചക്ക ക്യോക്കകുമ്പോമ്മക്ക് മയക്കാൽതോക്കെ സൂക്ഷിച
ആഹ് പൊരിച്ച ചക്ക പൊരിച്ചക്കണന്നാ കൊറേ ക്കാലം തിന്ന തിന്നാം പറ്റല്ലോ അങ്ങനെ
ആഹ്അഹ് മയക്കപെയ്യുമ്പോൾ നല്ല രസാണ് ചക്ക പൊര്ച്ചൊക്കെ ഇങ്ങനെ
ആഹ് കൊറേ പണിയാണയിനൊക്കെ അരിഞ്ണ്ടാക്കി കുറച്ച് റിസ്കണറില്ലേ ആഹ് ആയിക്കോട്ടെ
ആഹ് ആഹ് കോർച്ച് റിസ്ക്കാണ് ന്നായിക്കോട്ടേ പിന്നെ വിൾച്ചാ
ആഹ് അയ്ക്കോട്ടെ
ആയിക്കോട്ടന്നാ